ഹലോ
ഹലോ ആഹ്‌ ആഹ്‌
ആഹ്‌ എന്തൊക്കെയൊണ്ട് വിശേഷം?
ആഹ്‌ നല്ല വിശേഷം എന്തൊക്കെയാണ് സുഖല്ലെ ആഹ്‌ സുഖാണ് കൊപ്പൊന്നുല്ല
ആഹ്‌ ചായേക്ക കുടിച്ചോ?
ആഹ് ചായ കുടി കഴിഞ്ഞു
ഏഹ്‌ ഇന്നെന്താ സ്പെഷ്യലെന്തേലും ഉണ്ടായിനോ?
ഇന്ന് സ്പെഷ്യല് അങ്ങനൊന്നും ഇല്ല്യാന്നാലും ഗോതമ്പ് കൊണ്ട് ഒരു കടി ഇണ്ടാക്കി
ഏഹ്‌ എന്തണ്ടാക്കിനി
ഗോതമ്പ് പൊടി ഇട്ട് അട പോലെ ഇണ്ടാക്കില്ലേ തേങ്ങ ഇന്തൊക്കെ വെച്ച് ആഹ്‌ അതൊണ്ടാക്കി ആഹ്‌ അതെ അതെ അതെ
ഏഹ് ശരി ഞാ ഞാവടെ ഇണ്ടാക്കലിണ്ട് എനിക്ക്ഷ്ടാത്
പൊരിക്കല്ല നമ്മള് മറ്റേത് ഇണ്ടാക്കൂലേ?
ആഹ്‌ എനിക്കിഷ്ടന്നല്ലാ അപ്പ ഞാനിതേമാതിരി തേങ്ങിം പിന്നെ ശർക്കരയൂടി കൊഴച്ചാണ്ട് ചെല്
ആഹ്‌
ചട്ടിയിലിട്ട് കൊറച്ചൊന്ന് വാട്ടും ഇല്ലെങ്കില് അതങ്ങനെയന്നാണ്ട് ചപ്പാത്തിന്റെ ആഹ്‌ ഒരു അമ്മള് സ ഞാൻ അമ്മള് പത്തിരീക്കെ പരത്തണ ആ പ്രസ്സില്ലേ
അതിലാ പരത്തീട്ട് അയിലേക്കിടും ഞാനങ്ങനെ ചെയ്യും ഉം
ആഹ്‌ എന്നിട്ട് പിന്നെ കയ്യോണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കോടെ വെറുതെ ഇങ്ങനെ അമർത്തി കൊടുക്ക ആഹ് തമ്പിങ്ങനെ അപ്പ ആത് ഒട്ടി പിടിച്ചേ ചെയ്യും എന്നിട്ട് പിന്നെ അമ്മള് പത്തിരി കല്ലുമ്മ അങ്ങന അങ്ങനെന്നെ വെച്ചാണ്ട് ചൂടാക്കലാ അല്ലാതെ ആവിക്കൊന്നും വേവിച്ചലൊന്നുല്ല ആവിക്ക് ആഹ്‌ ആവി ക്ക് വച്ചാ എനിക്ക് ഇഷ്ടല്ല അഹ്‌ ഇങ്ങനെ ഒരു ആഹ്‌ അതങ്ങനെ തന്നെ വേച്ച്
ആഹ്‌ ആഹ്‌ ആഹ്‌ എനക്കും പുഴുങ്ങണ ഇഷ്ടല്ല ഞാനും ചട്ടി വെച്ചിട്ട് മറിച്ചിട്ട് ഗ്യാസുമ്മെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും ഉം ആഹ് നല്ല ടേസ്റ്റാ അതാ ടേസ്റ്റ് തിന്നാന് പുഴുങ്ങിയാലൊര്
ചായക്കടിക്കൊക്കെ
ആഹ് അതെ ആയിനെന്നാ സ്കൂൾ വിട്ടണ്ട് വരുമ്പഴേ
ആഹ് എന്തേലും മേണ്ടി വരും പറയും. ഇപ്പൊന്നും കുട്ടികൾക്കൊന്നും ചോറൊന്നും മേണ്ടല്ലോ പറയാ.
ഇപ്പത്തെ കുട്ടികള് ചോറു തിന്നൂല്ല. ചോറൊക്കെ വെറുതെ വക്കാണ്.
പണ്ടൊക്കെ ഞമ്മളൊക്കെ സ്കൂളിട്ട് പോയി വന്നാ ഇമ്മ എന്താ ചോറിന് എന്താ കൂട്ടാനെന്ന് ചോയ്ച്ചാ വരല്. ഇപ്പൊ ചായക്കെന്താ കടി ചോയ്ച്ചാ വരാ. ആഹ് അതന്നെ. ആഹ് എനിക്ക് എന്റെ മോള് ചെറുതാ. പക്ഷെ അതല്ല ഇവിടെ എന്റെ മൂത്തേച്ചിക്കൊക്കെ കുട്ടികള്ണ്ട് പറയാ. അപ്പോ ഓലൊക്കെ അങ്ങനെയാ വരല് പറയാ. ഞങ്ങള് ഒരു ഒരുമി ച്ചന്നെ വീട്ടിലന്നെ പറയാ.
ആഹ് ആഹ് ആഹ് ചെറിയ മരിമോളാവൂലെ ഈയ്യ്.
ആഹ് ഞാൻ ചെറുതാ.
ആഹ്
ഉം എന്റെ മോന് ഒരു വയസ്സും മൂന്നു മാസം ഒക്കെ ആയിട്ടുള്ളു. ചെറുതാ. ഉം ഉം അപ്പൊ അങ്ങ നത്താണ് ഓരോ കാര്യം പറയാ.
ആഹ്.
ഉം പിന്നെ ഇങ്ങക്ക് എന്തൊക്കെയാ ഇഷ് റ്റോ ഫുഡ്ഡൊക്കെ.
ഫുഡ് ഉം എല്ലതും കഴിക്കും. അയ്നൊന്നൂല്ല എല്ലാം കഴിക്കും. കുട്ടികൾക്കാണ് മീൻ പറ്റാത്തത്. രണ്ടു മക്കൾക്കും
ത്തന്തേ ഫുഡ് ഉണ്ടോ?
ഇഷ്ടല്ലാത്തൊക്കെ അങ്ങനെ തന്നെയാ. ക്കയിലായിരുന്നു താല്പര്യം. കൊഴപ്പൊന്ന് എന്നാ ഓവർ ഇഷ്ടൊന്നും അല്ല.
ആഹ്.
ത്തിനൊരു ലിമിറ്റ് ഉണ്ട്. അത്ര ലിമിറ്റ് ഉണ്ടോ അത്ര ഇല്ലാത്തതും കഴിക്കുംഉമ്മച്ചി വന്ന പറ്റാത്ത മുതലില്ല മയ്നുമേണ്ട് കുട്ടിയൾ കുട്ടികൾക്കൊന്നും പറ്റൂല്ല. ആഹ് ഹാ കുട്ടികൾക്ക് ഒന്നും പറ്റൂല്ല. അതിലാ ഞാൻ കുടുങ്ങിയത്. മീനും പറ്റൂല്ല. ഇറച്ചി പറ്റും. ഉം
മീനും ഇറച്ചീം പറ്റൂലേ.
ഉം മീൻ പറ്റൂല. മീൻ പറ്റൂല. ഇറച്ചി ഇറച്ചി കോഴി പറ്റും.
ആഹ് അത് പിന്നെ ഒരുവിധം എല്ലാവർക്കും പ റ്റു പറയാ. ആഹ് അതന്നെ അപ്പൊ ഈ പെരുന്നാൾക്ക് കിട്ടിയ ഇറ ച്ചി ഇങ്ങള് എന്തേ കാട്ടിയേ?
അതിന് ബീ എടീ മോളേ അയ്ന് ഇറച്ചിയൊക്കെ പറ്റും. ഇറച്ചികള് പറ്റും. മീൻ പറ്റൂല്ല.
ഏഹ്.
അല്ലല്ല ബീഫൊക്കെ പറ്റും. ബീഫും ചിക്കനും പറ്റും ബീഫ് ആദ്യം ഒന്നും പറ്റിയിരുന്നില്ല. ഇപ്പൊ പറ്റും.
ഏഹ് അത് ശരി. എനക്ക് ഇറച്ചി പൊരിച്ച കായ ഇഷ്ടല്ല. അത് ഇറച്ചി അങ്ങനെ തിന്നാൻ ഇഷ്ടല്ല.
അത് ശരി ആഹ് ഹാ
വരട്ടിയാല് അങ്ങനെ പ ത്തിരിക്കെ അങ്ങനെയൊക്കെ തിന്നും. അല്ലാതെ അങ്ങനെ ചോറ്റിക്കൂട്ട് പോയ്. ആഹ് ആഹ് ആഹ് നമ്മള് വരട്ടൂല്ലേ ഇറച്ചിയൊക്കെ. ചെലപ്പോം കുരുമുളകും നല്ല ജീരകക്കെട്ടാണ്ട് അങ്ങനെ വറ്റിച്ചല്ണ്ട് അത് നല്ല ടേസ്റ്റ് ആണല്ലോ. ആഹ് അതന്നെ. നല്ല കറു ത്ത കളറിൽ ഇങ്ങനെ ആയോണ്ട് ഇത് തേലച്ചാ മതീലേ. ആഹ് അതെ ആഹ് അതന്നെ അതന്നെ. ആഹ് അതിങ്ങനെ നല്ലോണം തൂമിച്ച് വെളിച്ചെണ്ണയിലൊക്കെ തൂമിച്ച് വെച്ചാ ഭയങ്കര ടേസ്റ്റാ പറയാ. അതങ്ങനെയൊക്കെ ഉണ്ടാക്കിയേട്ടുണ്ടോ? ആഹ് ഏഹ് ശരി. കു കുട്ടക്കൊക്കെ ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കിയാല് പക്ഷെ കൊറച്ച ശരു ഉണ്ടാവും ഏയ്
കുരുമുളകും പൊടി ഓവർന്നിവർക്ക് പറ്റൂല്ല ഇരിഞ്ഞിട്ട് വരങ്ങ
കുരുമുളക് പൊടി ല്ലേ തോന്നീയിടാ
അതാണ് മുളകും പൊടി ഉറക്കും മല്ലിപൊടി കുരുമുളകുപൊടിയും തോനെ ഇടും
ആഹ് അതന്നെ പിന്നെ വേറെ എന്തൊക്കെയ വിശേഷം ഇങ്ങള് വീട്ടില് വെള്ളം കേറുന്ന സ്ഥലം അങ്ങനെന്നും അല്ലല്ലോ
ആഹ് പൊഴേന്റെ വക്കന്നെയാണ് വീടൊക്കെ
ഏഹ് പൊയേന്റെ വക്കാ ഏയ് ഇപ്പൊ നല്ല രണ്ട് മൂന്ന് ദിവസം പഠിപ്പിച്ച് മായതില്ലേ എന്തേ ബുദ്ധിമുട്ട് എന്തി ഇണ്ടായിനോ
അതൊന്നും കൊയപ്പില്ല പ്രളയമൊക്കെ വരുമ്പോൊക്കെ ഞങ്ങളെ വീടൊക്കെ മുങ്ങിരുന്നു
അയ്യോ ഇപ്പ ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞ വർഷം ഇല്ലാത്തിന് മുന്നത്തെ വർഷം എന്തേലും എടങ്ങേറ്ക്ക ഇണ്ടായിനോ
ഇല്ല ഇല്ല അപ്പൊന്നും കുഴപ്പണ്ടായില്ല ക്ക രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പത് മാത്രേ ഇണ്ടായിട്ടൊള്ളൂ
ഏഹ് അയ് ശരി
പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വന്നീല
അയിന് അന്നേ നമുക്ക് ഓർക്കാ പുറത്തുണ്ടായതേനി ഇപ്പൊക്കെ എല്ലാവാരും അയിന് ഓരോരോ ഇത് ഇങ്ങനെ കണ്ട് പിടിച്ചൽ ഒടുങ്ങിണ് ആഹ് അതന്നെ സജീകരണങ്ങൾ ആണാലും ഒടുങ്ങേറിയാ പക്ഷെ അന്ന് നമ്മൾക്ക് ഓർക്കാപ്പുറത്തുണ്ടായ ഒരു പ്രളയേനി അറിയോ രണ്ടായിരത്തി പതിനെട്ടത്തെ പ്രത്യേകിച്ച് പറയാ
അതെ അല്ല പതിനെട്ടല്ല ആണ് ഇ അത്ഭുത ഷിച്ച് ഞങ്ങളെ വീടൊക്കെ വീണിലേ വെള
ആ അതന്നെ അതും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും
ഉം
ആ ഉരുൾ പൊട്ടൽ ഉണ്ടായ അങ്ങനെ ഓ അതൊരു ഒന്നന്നൊര ഉരുൾ പൊട്ടലീനി അറിയോ ഔ മറക്കൂലല്ലേ ഇത്രങ്ങാനും കുടുംബങ്ങൾ പോയി എനിക്കിപ്പ മയ പേടിയാപ്പൊ ഉം അങ്ങനെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇല്ലട്ടോ മയേനെ കൊണ്ട് പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് നമ്മള നാട്ടിൽ തന്ന ആവുമ്പോ ഞമ്മക്ക് ക്ക് നമ്മള് ആരും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കേ ക്കുംമ്പ ഞമ്മള കുടുംബത്തിന്ന് ആരോ ഒരാൾ പോയ മാതിരി അതന്നെ അങ്ങനെ മനസ്സിര് ഒരാഴ്ച്ച അങ്ങനെ മരവിച്ച പോലേനി അറിയൊ അങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോളേ അതാ പേടി അറിയൊ
ഉം അതെ അതെ
ഉം ആ പിന്നെ നമുക്ക് ഈ ഇപ്പളും വാർത്തേയും കേട്ട് നിക്കല്ലേ എന്തായി എന്തായിന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഉം മരിയക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൂടി ഒരു മൂട് വരൂല അറിയോ ഇപ്പ നിങ്ങള് ഇങ്ങട്ടെന്താ മുൻകരുതലുകള് എടുക്കല്
ഞങ്ങള് സാധനങ്ങളൊക്കെ വേഗം വെള്ളം വരുന്നത് അറിയിപ്പുണ്ടായ ഞങ്ങള് സാധനൊക്കെ എങ്ങനേലൊക്കെ മേ സ്ഥലങ്ങളൊക്കെ കേറ്റി വെക്കും അലമാരയും ഫ്രിഡ്ജ് അങ്ങനെയുള്ളതൊക്കെ ക്ക എവിടെക്കിലൊക്കെ എടുത്ത് മാറ്റി വെക്കും അല്ലാ ഒന്നും പറയണ്ട ഇപ്പ നിലൊന്നുല്ല മോളേ നിലന്നേ ഉള്ളു
അപ്പ ഇങ്ങളെങ്ങനെ ഏത എടുത്ത് വെക്കുമ്പോ ഈ ഫ്രിഡ്ജ് മേലെക്കാൻ കഴിയില്ലല്ലോ ആഹ്
ചെറിയ ഫ്രിഡ്ജാണ് ഇവിടുത്തെ അപ്പ ആ ചെ ചെറുതാണ് അതൊണ്ട് കൊഴപ്പില്ല അത് കേറ്റി വെക്കാം ഉം ഡബിൾ ഡോറല്ലല്ലോ അതാണല്ലെ പറ്റാത്തെ ഉം സിംഗിൾ ഡോറാണ് ഉം
ഏഹ് എന്നാലും അതൊക്കെ പുടിച്ച് കേ
വതനാ ആൽ ഉവ്വ ആൾക്കാരങ്ങനെ വരിവരിക്ക് വരല്ലെ ഈ ഓരോ പേരെലത്തെ സാധനങ്ങളെടുത്തുവെക്കൻ മണല് വാരുന്നതുകൊണ്ട് വെള്ളം വരുന്നാ കണ്ട എല്ലാരും വരും ആൾക്കാരൊക്കെ അൽപ്പിന് വരും ഉമ് ഉമ് ഇവടൊള്ള ആൾക്കാരൊക്കെ വരും
ഏഹ് അപ്പൊ പിന്നെ കുഴപ്പില്ലറിയ അല്ല ഞമ്മളന്നെ കാരണം ഒറ്റക്ക് ചെയ്യുവണെങ്കിൽ നമുക്ക് പണ്ണോടന്നത്തിന് കയ്യു ലാന്ന് പറയും
അ തന്നെ
ആഹ് പണ്ടത്തുള്ള ആരോഗ്യൂടി ഇപ്പോള്ള പെണ്ണുങ്ങൾക്കില്ലെ
സ്ഥിരല്യ അതന്നെ ശരിയാണ്
അത് തന്നെ ഒന്നാവു മട്യാണ് മരോഗ്യം മാണം ന്നെ അച്ചാലൊക്കെ ഉണ്ടാവും മടിയണറിയ മടി മുന്നേക്ക് വന്നിട്ടറിയും
അങ്ങനെ ആയിട്ടേ
ആഹ് ഇപ്പൊ ഇനി പണ്ടൊക്കെ പറഞ്ഞാല് ഓരോരോ സാനു അരിയും ഇതൊക്കെ കുത്തി ഇടിച്ചു ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞേ ഞമ്മളാത് കേട്ടുന്നല്ലാതെ ഇതുവരെ കണ്ടു നോക്കില്ല അറിയോ ക്ക നമ്മുക്ക് ഉമ് നിമിഷനേരം കൊണ്ട് ഓരോ പണിയും തീരല്ലെ പറയ
അതന്നെ
പിന്നെ വേറെന്തക്കെ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നോ എല്ലാരും ഹസ്ബൻഡ് നാട്ടിലൊ അതോ വിദ്ദേശ
അവടല്ല ഇവിടെ ഉമ്
അയ് ശരി ഹസ്ബൻഡ് കൊറെയയോ പോയിട്ട്
ഇല്ല്യ പ്പൊ ഒരു മാസായിട്ടിവിടെ ചെന്നൈയിലാണ്
ഏഹ് ആഹ് ശരി ചെന്നൈലാ ഏഹ് ഏഹ് ആഹ് ശരി നിങ്ങക്ക് ട്രിപ്പൊക്കെ പോവാ ഇഷ്ട്ടൊള്ളാളാ
അങ്ങനൊരു താൽപരൊന്നുല്ല്യ
ഇല്ലേ ഏഹ് അങ്ങനതാളാദ്യയിട്ടാണ് കാണ ആരോട് ചോയിച്ചാലും പോകാനിഷ്ട്ടാണ് പക്ഷെ പോവലില്ലന്നറിയും
ആ പോവലൊന്നുല്യ പിന്നെ അങ്ങനാണ്ട്
അല്ലെ പോവാണന്ന് പറഞ്ഞാ പോവാനൊക്കെ ഇഷ്ട്ടൊകല്ലേ
ആഹ് അങ്ങനൊണ്ട്
ആഹ് ക്ഷെ പോവാൻ സാഹചര്യം ഇല്ല ആഹ് അതന്നെ അന്നെ എല്ലാരെം പ്രശ്നം അറിയോ പിന്നെപ്പോ പോവാറഞ്ഞാ കൊറച്ച് ചെറിയ പൈസ ഒന്നും പോരല്ലോ നല്ല പൈസയും വേണ്ടറിയ ആഹ് ഇന്റെ പുതിയപ്ലക്കൊക്കെ പറഞ്ഞാല് മഴക്കാലത്താണ് പണി ഇല്ലാത്ത ടൈമ് മുണ്ടാവ അപ്പൊ ഒലടത്ത് പൈസ ഇണ്ടാവൂല്ല പിന്നെ വേനൽക്കാലത്താണ് എല്ലാരും പോവ അപ്പാണെങ്കിപെരും പണിന്റെ തെരക്കും
ഇവിടെത്തന്നെ ഇണ്ടാളില്ലേ
ആഹ്
ഉമ്
അയ് ശരി ഓ അങ്ങനെക്കെ അറിയാം എന്നാലും കുറൊക്കെ പോയിലൂട്ടോ എങ്ങനെയെലൊക്കെ സമയിണ്ടാക്കി ക്കെ പോയിന്പറയ പിന്നെ ഉമ് പിന്നെ വേറെന്തൊക്കെ വിശേഷൊക്കെ ആഹ് ഉമ് പിന്നെ നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട് സ്വന്തം വീ
ഇതാ സൊന്തം വീട്ടില് ഞങ്ങൾ പത്ത് കുട്ടികളാ
മം അത്ശരി
നാലാൺകുട്ടിയും ആറ് പെൺകുട്ടിയും
ആ പിന്നെ ഉ അനിയ ത്തി ഏ ട്ടെത്തി അങ്ങനൊക്കെണ്ടോ
ആഹ് മൂന്നാലനിയത്തിമാര് ഒരു ജേഷ്ട്ടത്തിക്കെ കോള് വരുണ്ട് ട്ടോ നമ്മളെ ടൈമായാ ടൈമാവനായാ ആഹ് ആവുമ്പോ പ നിർത്താ അവിടെ അടിക്കട്ടെ
പിന്നെ വേറെന്തൊക്കെ ഇഞ്ഞി വീട്ടില് കുട്ടികളൊക്കെ വന്ന് ഇപ്പൊ പഠി ചാനൊക്കെ ഇര്ക്കാനായല്ലോ
ഉം ഉം പഠിച്ചാന് ഇരിക്കല് കണക്കന്നെ മേലെകി ട്ടൊക്കെകഴിഞ്ഞിക്കുണു ഡ്രസ്സൊക്കെ മാറ്റിട്ടതാനടക്കുണു നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അതും കേക്കാതെ വെറുതെടുക്കുന്നു
അത്‌ശരി
ഒരാള് ഫുട്ബോളളിക്കാൻ പോയിക്ക്ണു മോള് പിന്നെ ലാബിൽ പോയിക്ണ് വരും ഏഴുമണിക്കാ വരാ അതിന് ഉം മോൾക്കൊരു മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സായിക്കണ് മോന് പത്തൊമ്പത് വയസ്സ് ഉം
പിന്നെ ഏ ശരി ങ്ങക്ക് ആ ന്നാ ശരിട്ടോ
ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കേ